കേൾക്കാം
എന്താ എന്തോ എടുക്കുന്നെ
ഞാനിപ്പോ ഇവിടെ ഫുഡ്‌ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇരിക്കുന്നു
എന്താണ് സ്പെഷ്യൽ
ഇന്ന് ഈഹ് ബീഫ് ഉണ്ടാര്ന്ന് ഇവിടെ
ആഹ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്‌ ഏതാ
എനിക്ക് നോർമലി ബിരിയാണിയാണ് ഇഷ്ടം എനിക്ക്
ആഹ് എനിക്കും ബിരിയാണി എന്നാലും എ ക്ക് ബിരിയാണി ഇഷ്ടാണ് പിന്നെ കുഴിമന്തി എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് പിന്നെ ബിരിയാണിനേക്കാ എനിക്ക് കുറച്ചുംകൂടി ഇഷ്ടം കുഴിമന്തി ആണ്
എനിക്ക് അത് ഇഷ്ട്ടെ അല്ല
ഞാൻ മോസ്റ്റ്ലി എല്ലാ ഫുഡും കഴിക്കാറുണ്ട് പക്ഷെ അത് ഞാൻ കുറച്ചൊരു ഫുഡ്‌ ടൈപ്പാണ് എനിക്ക് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതും പ്രത്യേകിച്ച് നല്ല നല്ല ഈഹ് വെറൈറ്റി വെറൈറ്റി ഫുഡൊക്കെ ട്രൈയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ്
ആഹ്
ആ എനിക്ക് കുറച്ചും കൂടി എനിക്കിഷ്ടം ഉം പറഞ്ഞോ പറയണ.
അല്ലേ എനിക്ക് പക്ഷേ വെറൈറ്റി ടൈപ്പുള്ള ഫുഡ് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ മയണീസ്. സോസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. അതൊന്നും കലരാത്ത ഫുഡ് ആണെങ്കിൽ ഞാൻ കഴിക്കും.
അതെല്ല ഈ ഫ്രൈ റൈസ് ആക്ച്വലി കുഴിമന്തിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഇതന്ന് പറയുന്നത്. അതണ്ട് ഈ ആ എന്താ പറയ ഘടകോന്ന് പറയുന്നത് മയണീസാ അത്. നമ്മള് ആ കുഴിമന്തി കഴിക്കുമ്പ കിട്ടുന്ന ഒരു ഫീല് എന്റെ പൊന്നോ പറഞ്ഞ് അറിയിക്കാൻ പറ്റൂലാ..
ഹ്.
നമ്മുടെ പണ്ടൊ ഇപ്പ ഭക്ഷണ രീതി ഇപ്പോഴത്തെ ഭക്ഷണ രീതി തമ്മില് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അപ്പൊ.
ആ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്.
ഭക്ഷണ രീതിയിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ പണ്ട് കാലത്തൊക്കെ ആൾക്കാര് പക്ഷെ നമ്മുടെ അച്ഛനൊക്കെ പറയുന്നകേൾക്ക അവരുടെയൊക്കെ കുഞ്ഞിലെ അല്ലെങ്കിൽ, ആ ആ ആ ഒരു. ടൈമിലൊക്കെ കൂടുതലും ആൾക്കാര് ഈ പ്രകൃതിദത്തമായിട്ട് വീട്ടിൽ തന്നെ. കിട്ടുന്ന ഫുഡ് വെച്ചിട്ടാണ് അവര്. സാധനങ്ങൾ വെച്ചിട്ടാണ് അവര് ഫുഡ് തയ്യാ തയ്യാറാക്കുന്നത് അതായത് കപ്പ. കിഴങ്ങ്, ചക്ക, മാങ്ങ അങ്ങനെ. കൂടുതലും ഞാൻ എന്റെ അച്ഛനൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അവര് അങ്ങനെയുള്ള പിന്നെ അതുപോലെ കഞ്ഞി, കപ്പ എന്ന പറഞ്ഞില്ലേ, അങ്ങനെയുള്ള വിന ധാന്യങ്ങള്. പച്ചക്കറികള്. പഴങ്ങള്, അന്ന് ആ ഒരു ഏഹ് ഭക്ഷണങ്ങളെല്ലാം. എന്താ പറയാ അന്നത്തൊരു മെയിനായിട്ടുള്ളൊരു ഘടകമായിരുന്നു അന്നും. ഇന്ന് അതിൽ കൂടുതൽ എനിക്കു വേണ്ടി. ഫുഡിലോട്ട് ഒത്തിരി മാറിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പച്ചക്കറികളൊക്കെ കഴിക്കുന്ന ആൾക്കാര് വളരെ കുറവാണ്. അത് ശരി.
ആ അതെ സത്യാണ് എനിക്ക് വന്നി പണ്ട് കാലത്ത് ഈ ചിക്കൻ എന്നുള്ള സംഭവങ്ങളൊന്നും ഇല്ലന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴന്ന് വെ വച്ചാല് ഈ മീൻ തൊട്ട് മീൻ ആ ചിക്കൻ. പോത്ത് പിന്നെ തവള. ആട് അങ്ങനെയുള്ള എന്തിനെ വേണമേങ്കിലും കഴിക്കാം. എനിക്കൊന്ന് മനുഷ്യ ഇറച്ചി മാത്രമേ കഴിക്കാത്തെ തുള്ളു ബാക്കിയെല്ലാ നല്ല ഇറച്ചികളും മനുഷ്യരെല്ലാരും കഴിക്കുന്നുണ്ട് ഇപ്പൊ അത്രക്ക് മാറിട്ടുണ്ട് കാലഘട്ടം.
തന്ന തന്ന അപ്പൊ എന്തില് നമുക്ക് ആൾക്കാര് ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് പണ്ട്ന്ന് പറഞ്ഞ് ഇങ്ങനെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ് പണ്ട്. കൂടുതലും വെജിറ്റബിൾസ് ആയിട്ടും കാര്യങ്ങളും ഒക്കെ ആരുന്നല്ലോ. ഇന്നത്തെ ഈ ബേക്കറി സാധനങ്ങൾ അതുപോലെ തന്നെ ഫാസ് ഫുഡുകള് പാക്കറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ജ്യൂസ് പാക്കറ്റ് ജ്യൂസുകളും അതിന്റെക്കെ ജ്യൂസ് ഒത്തിരി വർദ്ധിച്ചു വരിയാണ്. അപ്പം ആ എനിക്ക് നമ്മളിപ്പം പല സ്ഥലങ്ങളിൽ പല പല ഫുഡ് ട്രഡീഷൻ ആണ് അവരവരുടെ ട്രഡീഷൻ എന്ന് പറഞ്ഞ് അപ്പൊ അവിടെ ചില അല്ലെങ്കിൽ ഫുഡ് ട്രണ്ടീഷനൊക്കെ കൂടുതലും അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഫുഡ് ട്ട്ള്ള പണ്ടത്തെ ആൾക്കാര് യൂസ് ചെയ്തണ്ട് പണ്ടത്തെ ആൾക്കാര് കഴിച്ചൊണ്ടിരിക്കുന്ന ഫുഡെന്താണ് ട്രഡിഷന് പറയുംമ്പ അല്ലാണ്ട് വേറെ ഇങ്ങുള്ള ജെഗ് ചിപ്സുംണ്ട്. നമക്കിപ്പോ എവിടെ ചെന്നാലും അവര് അവരുടെ രീതിക്കുള്ള ഫുഡ് നമ്മക്ക് തന്നു അതെ എന്ന് വെച്ച് അവിടെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മള് അവരുടെ കാൽകെ ചെല്ലണന്നില്ല നമുക്ക് ഇവിടെ അത് കിട്ടും ഇവിടെ നമുക്ക് അത് അവൈലബിൾ ആണ്
ആഹ അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ എനിക്കിന്ന് തമിഴ്നാട്ടിലാന്നോ എവിടാ കറക്റ്റ് സ്ഥലം ല്ല ചോലപുട്ടൂരിന്ന് പറഞ്ഞൊരു സംഭവംല്ലേ.
ആ ആ ആ
ആ അത് ഞനീ ഈ ഇടക്ക് ഞങ്ങളടെ കോളേജിലോട്ട് പോകുന്നിട്ടത് വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് അതുണ്ട്, പാനിപ്പുരി അതൊക്കെ ഇവിടുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ബിരിയാണിയുടെ ക്കന്നെ ഇഷ്ടമാണ് എനിക്ക് രണ്ട് സാധനങ്ങൾ.
അതെ ഇപ്പൊ നമ്മള് കഴിഞ്ഞാണ്ടല്ലോ പാവ് ബജി എ അത് നോർത്ത് ഇന്ത്യൻ ഫുഡ് ആണ് പാവ് ബജിന്ന് പറയുന്നത്. പാവ് ബെജി പിന്നെ അതുപോലെന്നെ ങ്ങനെ കൊറെണ്ട് അതൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡ്‌ ആണ് അപ്പ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അതക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് സംഭവ പാവജിക്കെ പിന്നെ എന്തിന് നമുക്ക് വേറെ ഫുഡ് വരെ നമ്മുടെ നാട്ടില്ണ്ട് നാട്ടിൽ കിട്ടുംമഅതായത് ഇപ്പം കൊറിയൻ ഫുഡ് ഞാൻ ഈ കൊറിയൻ രവിലെ കണ്ട കൊറിയൻ ഫുഡിനോടൊക്കെ വല്ലാത്തൊരു ഒരു ആസക്തി നമുക്ക് തോന്നി തോന്നാറുണ്ടല്ലോ കാരണം അവരിങ്ങനെ ഫുഡ് കഴിക്കുന്ന അവര് കൂടുതലും ഫുഡും കാര്യങ്ങളൊക്കെ അതിലൊക്കെ മെയിൻ എന്തോ എന്താ പറയാ ന്താ പറയാ അതിലൊക്കെ അവർ കൂടുതലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അപ്പം അപ്പൊ അവര് ഇതൊക്കെ കാ കാണുമ്പം നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട് അവരുടെ ഫുഡ് അവരുടെ മറ്റേ രാമൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ ഈ കൊച്ചിയിലും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കൊല്ലത്തൊക്കെ നിങ്ങക്കത് കിട്ടാറുണ്ട് കിട്ടും ഇപ്പം ഇപ്പൊ ഒരു കൊറിയൻ കട എന്ന് പറഞ്ഞിട്ട് തന്നെ കൊറിയൻ ഫുഡ് കിട്ടുന്ന ഒരു കട ആ ഒരു പേരില് തന്നെ നമുക്കത് കിട്ടാറുണ്ട്
ഉം കൃത്യാണ് ഓൺലൈൻ ആയിട്ടും കിട്ടാറുണ്ട് പിന്നെ കൊല്ലല്ല കൊട്ടാരക്കരെ ഞങ്ങള് മെനഞ്ഞാന്ന് ഇപ്പൊ ഒരു പുതിയൊരു മാള് തുടങ്ങി അവിടെ ഞങ്ങള് പോയപ്പോഴ്ണ്ട് അവിടെ വെച്ചിട്ടുണ്ട് കൊറേണ്ട നൂഡിൽസുകൾ അവിടെ കൂടുതലും ന്യൂഡിൽസ് എനിക്ക് കൂടുതല്. കൊറിയൻ ഇത് കണ്ടിട്ട് നൂഡിൽസിനോട് അട്രാക്ഷൻ ആയത് അട്രാക്ഷൻ കൂടിയത് അപ്പം ഞാൻ. അവിടെ ആ മാളിൽ പോയി നോക്കിയപ്പോണ്ട് നല്ല വെറൈറ്റി തരത്തിലുള്ള കൊറിയൻ ഫുഡ്സ് നൂഡിൽസ് വെറൈറ്റി പാക്കുകൾ ഇരിപ്പോ ഉണ്ട് അവിടെ
ആ അതെ ഈ ഞാൻ പറഞ്ഞണക്ക് ഭക്ഷണത്തില് വൈവിധ്യം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ കെമിക്കൽസ് കൃത്രിമ കൃത്രിമ നിറങ്ങളും അതുപോലെ രാസവസ്തുക്കളും അങ്ങനെയുള്ളതൊക്കെ ഈ രുചി വർദ്ധക വസ്തുക്ക ണ്ട് അതൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഈ അഡിക്റ്റീവ്സ് ആണ് അത് നമ്മള് കഴിച്ചഴിഞ്ഞാ നമുക്ക് പിന്നേ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ആസക്തി വരും. അപ്പം അത് കൂടുതലായിട്ട് ഉപയോഗ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു അങ്ങനെയുള്ള ഫുഡുകളൊക്കെ നമ്മളെ വയ് നമ്മുടെ ഏത്തുമ്പോ പിന്നെ അത് മാത്രല്ല ഈ തിരക്കേറിയ ആ ജീവിത ശൈലി കാരണം പല ആൾക്കാരും ഈ വീട്ടില് പാകം ചെയ്യുന്നനെ ക്കാളം കൂടുതൽ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുകയാണെന്നാണ് എനി ക്ക് തോന്ന് പുറത്തുള്ള ഭക്ഷണത്തിനാണ് കൂടുതൽ ആശ്രയിക്കുക
ആ നിന്റെ തോന്നലല്ലത് സത്യമാണ് കാരണം ആർക്കും മെനക്കെട്ട് ഓരോന്ന് ഉണ്ടാക്കാൻ വയ്യാ എല്ലാം ഫോണിനത്തുണ്ടല്ലോ ഒരു വിരൽ തുമ്പിലാന്നല്ലോ ഒരു നെക്ക് കൊടുത്താ നമ്മുടെ കയ്യില് ഫുഡ് കിട്ടും പിന്നെ എന്തിനാണ് നമ്മൾ പ്രയത്നിക്കുന്നേ ഓരോത്തരുടെ ഇത്
അതെ തീർച്ചയായിട്ടും അത് സത്യമാണ് എനിക്കൊന്ന് പണ്ടത്തെ ഭക്ഷണം നമുക്ക് ആരോഗ്യ കരുത്തും നൽകുന്നതാണ് പക്ഷെ ഇന്നത്തെ ഭക്ഷണം നമ്മളെ രോഗികളാക്കുന്ന എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പണ്ട് മറ്റേഎന്താ അതുപോലെയുള്ള ഫുഡ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കൂടുതലും ആരോഗ്യം ഇപ്പൊ പണ്ടത്തെക്കാളും ഫുഡ് കഴിക്കുന്ന അമ്മൂമ്മമാരൊക്കെ എനിക്ക് തോന്നുന്നേ എൺപതും തൊണ്ണൂറ്റാഞ്ച് വയസ്സ് വരക്ക് ഈ ഏരിയലല്ലാ അങ്ങനെയുള്ള കുറേ അമ്മൂമ്മമാർ അതായത് അവർക്കു ഒരു പ്രശ്നം പ്രശ്ന വെച്ചാൽ ഒരു പ്രശ്നമില്ല അവരിപ്പോഴും ജില്ല് ജില്ല് എന്ന്‌ പറഞ്ഞാണ് ഓടി നടക്കുണ്ണാത് പക്ഷെ എന്നാ നേരെ മറിച്ച് ഇപ്പോ ഒരു ഒരു നാല്പ്പത് വയസ്സായല്ലെിൽ അമ്പത് വയസ്സുള്ള ആൾക്കാർ എടുത്ത കഴിഞ്ഞാൽ അവർക്ക് അസുഖങ്ങളാണ് അവർക്കില്ലാത്ത അസുഖങ്ങള് ചുരുക്കമാണ് സത്യം പറഞ്ഞ
അത് സത്യാണ് ഇപ്പം ഈ നാല്പത് അമ്പത് വയസ്സ് ആകുമ്പോഴത്തേനും ഓരോരുത്തർക്ക് ർട്ട് അറ്റാക്ക് വന്നിട്ടൊക്കെ മരിക്കവാ പക്ഷെ പണ്ടത്തെ കാലത്ത് അല്ല ഇപ്പൊ നൂറും നൂറ്റി നൂറ്റിയാറ് വയസ്സുള്ളവരൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അതി കൂടുതൽ വയസുള്ളവര് ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരുടെ ഭക്ഷണ ശൈലി കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് ഇവിടെ ഇപ്പ അല്ലാ ഭക്ഷണശൈലി മാറി എല്ലാരും ജങ്ക് ഫുഡ് അഡിക്റ്റ് ആയതോടെ ആ നാൽപ്പത് അമ്പതാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്നും ഓരോ അസുഖങ്ങൾ ഒന്നു മരിക്കുവയാണ്
പണ്ട് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നത്തേക്കാൾ അപേക്ഷിച്ച് പണ്ടൊക്കെ കുറവാണ് പണ്ട് പക്ഷെ പണ്ടന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ട്രഡിഷൻ വേറെ അതായത് ഈ എന്താ പറയാ അവര് ചിന്തിക്കുന്നതു അല്ലെങ്കിൽ അവർകൊറച്ച് ഒരു അന്ധവിശ്വാസം ആ ഒരു ടൈപ്പിൽനിൽക്കുന്ന ആൾക്കാരണ് അപ്പം ഈ പണ്ട് ആൾക്കാര് ഈ പാടത്ത് ഇങ്ങനെ പനിച്ചടക്കുമ്പോൾ അത് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു സയൻസ് വെച്ചിട്ട് അവർക്ക് അറ്റാക്ക് വന്ന് സയൻസ് വെച്ചിട്ടുല്ല അത് അറ്റാക്ക് വന്നള്ള അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്ക കാർഡിയാക് സഡൻ ആയിട്ടുള്ള സാ അറ്റാക്ക് വന്നിട്ടായിരിക്കു അവര് ചിലപ്പോ മരിച്ചത് പക്ഷെ ആ ആ ടൈമുള്ള ആൾക്കാര് പറയുന്നത് ആ മാടൻ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മാടനെ പാടത്തോടെക്കെ രാത്രി ഇങ്ങനെ നടക്കുമ്പോ മാടനടിച്ചിട്ടതാണ് അങ്ങനെയൊക്കെ പറയും പറയുന്നുണ്ട് പറയരുന്നു
ആ അത് സത്യാണ് ഇന്നത്തെ കാലത്തക്കും കൂടുതലാ പക്ഷെ ഇന്ന് ആർക്കും പകുതി മുക്കാൽ പേർക്കും ദൈവത്തെ വിശ്വാസം ഇല്ല എല്ലാരും ഇപ്പൊ നിരീശ്വരവാദികളാ
ആ അത് ശരിയാണ് ഇപ്പ മിക്കവാറും സയൻസ് ടെക്നോളജി കൂടുതൽ ഇങ്ങനെ അള്ളന്നതൊണ്ട് കൂടുതലും ആൾക്കാര് ആ നിരീശ്വരവാദികളാണ്
ഉം
പിന്നെ ആ നമ്മള് ഫുഡിനെ കുറിച്ചല്ലേ സംസാരി ച്ചേ നമ്മൾ ഫുഡ് കറങ്ങി അപ്പൊ നമ്മള് അന്ധവിശ്വാസം വരുത്തി
ഉം അത് പറഞ്ഞപ്പഴാ നീ ഫുഡ് കഴിച്ചായിരുന്നോ
ഞാൻ കഴിച്ചില്ല കഴിക്കാൻ പോണ് ഉം കഴിക്കാൻ പോണ്
ആ
ഉം ശെരി എന്നാലെ ഞാനിപ്പോ ഫുഡൊക്കെ കഴിക്കട്ടെ ഫു ഡിന്റെ കാര്യം പറഞ്ഞപ്പ എനിക്ക് ഭയങ്കരായിട്ട് വെശ്
എന്നാ പൊയ് കഴിക്ക് ശെരി ഉം